ഹലോ
എത്താ വർത്താനം?
നല്ല വർത്താനം സുഖം തന്നെ
ഉം സുഖം തന്നെ അങ്ങനെ പോണു
ഏഹ് ഏഹ് എന്താ പണി? താ വടെണ്ട് വടെ കളിക്കാ പഠി ക്ക് അങ്ങൻത്തൊര് ദ ഒരാള് കളിക്ക്ണ്ട് ഒരാള് പഠിക്ക്ണ്ട്
പഠിക്കലൊക്കെ കഴിഞ്ഞോ?
ആഹ് ഒരാള്ങ്ങനെ പഠിക്ക്ണ്ണ്ട് മറ്റേ ആള് കളി കളിലാണ് ഇഞ്പ്പ നാളെ സ്കൂളില്ല വടെ
അതോണ്ട്ന്ന് ഫ്രീ ആയിട്ട് വിട്ടതേക്കാരല്ലേ
ആഹ് അതോണ്ട് ഫ്രീയായിട്ട് വിട്ടതാ അല്ലാഞ്ഞ പിന്നെ ഈ ഒര് പതിനൊന്ന് മണി വരെ ഒര് യുദ്ധണ് വടെ പഠിപ്പിക്കലും, എഴുതിപ്പിക്കലും പിന്നെ അതിന്റെ അതിന് പൊറമെ പിന്നെ ടീച്ചേഴ്സിന് ഇപ്പൊര് റെക്കോർഡിങ് വിടല്ണ്ടല്ലോ
ആഹ് ആഹ് എന്നും എൻ എന്താ എട്ത്തത് അത് നമ്മള് പർഞ്ഞ് വോയിസ്‌
ആഹ് ആഹ് ആഹ് പിന്നെ ഓര് റീഡിംഗ് കാർഡ് അർഞാണ്ട് ഒര് കാർഡ് വ്ൾ ഫോട്ടം വിട്ടേരും കാർഡിന്റെ അപ്പ ഞമ്മളത് അതീത്തെ വായിച്ചാണ്ട് ങ്ങനെ വിട്ട് കൊട്ക്കാ ഇംഗ്ലീഷായാലുണ്ടാവും ഇംഗ്ലീഷും മലയാളൊക്കെണ്ടാവല്ണ്ട്
കുട്ടി അയ്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്ക്ണ്
ആഹ് ഇംഗ്ലീഷ്മീഡിയത്തിലാ
ഉം എങ്ങനെണ്ട്ന്ന്ട്ട്
ആഹ് പ്പ കൊയ പ്പൊന്നുല്ല തൊടങ്ങീട്ടല്ലൊള്ളൂ പ്പൊ ഒരാൾത് പിന്നെ ഒരാള് പിന്നെ നാലാം ക്ലാസ് ലാണ് ഒരാള് നാലാം ക്ലാസ്സിലാണ് ഓന് പിന്നെ കൊഴപ്പൊന്നുല്ലന്നാപർഞ്ഞെ മറ്റേത് ഒന്നാം ക്ലാസ്ക്കാണ് ഇപ്പം കൊഴ്പ്പൊന്നു ല്ല മട്യെന്നേണ് ഞമ്മളൊന്ന് ഇങ്ങട്ട്
ഞമ്മള് ഒപ്പ ഇര്ന്ന് എ പർഞ്ഞ് കൊട്ത്താലെ ലെ ചെയ്യൊള്ളു
ആഹ് ഞമ്മള് ഒപ്പര്ക്കണം അല്ലങ്കി പതിനൊന്ന് മണി വരെ അ ഇര്ക്കണ്ട്യേരും ഇന്നെങ്കിതന്നെ തീരൊള്ളു ഒന്നാമത് പ്പോ കൊറെക്കാരം മടീ ഗ മഴേ ഏത്ണേന്റെകെടേകൂടരു മടി കാണിക്കും അഥവാ തെറ്റിയാണ്ട് നമ്മളൊന്ന് മായിച്ചാ പിന്നെ അതവ്ടെ കഴിഞ്ഞു പിന്നെ ആ എഴുത്ത് പിന്നെല്ല പിന്നെ കൊറച്ചേരയ്മല് ഒര് വാഷി പിടിച്ച് ഇങ്ങനെ കു ത്തർക്കും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ എഴുതിപ്പിച്ച്പോത്തിന് നേരം കണക്കാവും
ആഹ് ഇപ്പൊ മദ്രസ്ത്തും ഉണ്ട് സ്കൂൾത്തതും ആ ഒക്കപ്പാടായിട്ട്ല്ലേ
അതോണ്ടാണ് പിന്നൺ കൊറേ മെന കെട്ടി ഇര്ന്നാണ്ട് നമ്മള് ഒരെ വെറുപ്പിക്കാനും വെയ്യ
ഉം ഓഹൊ അത് സാവധാനം പറയാൻ പറ്റുള്ളൂ ഞമ്മളൊന്ന് ഈറച്ച് പറഞ്ഞാ അപ്പൊ പിന്നെ നമ്മളില്ലാതെ ഓൽക്കി ഈറ പുടിച്ചും പിന്നെ ഇള്ളതും അവടെ ഇട്ട് പോകും ഉം അപ്പൊ ഒക്കെ മയത്തിലിങ്ങനെ
ആഹ് സോപ്പ്ട്ട്
ഒക്കെ ഞമ്മളൊര് അല്ല ഞമ്മക്ക് വേണ്ടിയാണന്നായിക്കരം ചെലപ്പം വിജാരിക്ക്യ
ആഹ് അഹ്
അങ്ങൻത്തെരു തെ ക്കാരം നമ്മള് പ പഠിക്കാൻ പറഞ്ഞ നമ്മൾ എഴുതാൻ പറഞ്ഞ അങ്ങനെ ബേക്ക് കുത്ത്ട്നത് ഇപ്പ ഞമ്മള് ചെയ്യണ മാതിരിയ ഓൽക്ക് അത്ര അങ്ങട്ട് ചെയ്യണംന്നോ ഒന്ന് ഓൽക്ക്
ചെയ്യണോ അങ്ങനത്തെ അങ്ങൻത്തെ ചിന്തേ ഇല്ല പഠിച്ച് ക്കണന്നോ ചെയ്യണന്നോ ഒരു ചിന്തയില്ല ഒന്നാമത് ഇതന്നെ ടീച്ചേഴ്സ് ആ ടീച്ചേഴസ് ഒന്നും പറയൂല ചെയ്തില്ലെങ്കിലും നാളെ എഴുതി കൊണ്ടര്നട്ടോന്ന് പറയും
എന്ന ഞങ്ങള്
ഒരു ദിവസം വാണിങ്ങ് കൊട്ക്കും എങ്ങനെ ആയാലും ഒരു ദിവസം വാണിങ്ങ് കൊട്ക്കും നാളെ എഴുതി കൊണ്ടര്നട്ടോന്ന് പറയും പിന്നെ പിറ്റേന്ന് ചെയ്തില്ല ങ്കിലാണ് ഒൽക്ക് അതിന് എന്തേങ്കിലൊക്കൊര് ചെർതാ
ടീച്ചേഴ്സ് ഭയങ്കര സ്ക്രിപ്റ്റായാല് പിന്നെ മക്കൾക്ക് നമ്മള് വേ എഴുതണം എന്നുള്ളൊരു പേടിയും ഭയ
ഇവടെ ഐന് ഒന്നാമത് ചെ ച്ചാല് പകുതി എഴുതാനുള്ളതൊക്കെ തന്നെ വായിക്കാൽ അത് അധികം വീട്ട്ക്ക് വിടൊള്ളു എഴ്താനുള്ളത് മുയുവൻ സ് സ്കൂൾന്ന് തന്നെ ടീച്ചേഴ്സ് ഒപ്പ ഇര്ന്നാണ്ടന്നെ ചെയ്യിപ്പിക്കും അതാണ് എപ്പ എടക്കൊക്കെ ഇങ്ങനെ കൊറച്ചിച്ചെ കൊറച്ച് ചെയ്താന് ആ ആ ആ എയ്താന്ക്കെ ചെൽതൊക്കെ എങ്ങനെ ഈ കോപ്പി ഫോർലൈൻ കോപ്പിയില് കോപ്പി അതില് അങ്ങനത്തെതൊക്കെ വീട്ട്ക്ക്‌ വിടുള്ളൂ അല്ലാത്ത കൊറേ താന് താണ്ട് അങ്ങനെ വിടലില്ല അത് ഓരന്നെ പറഞ്ഞക്കാണ് ഞമ്മള് നിങ്ങള്ട് ക്കണ എല്ലാരും റിസ്ക്ക്‌ എടുക്കണ എല്ലാം നല്ല ഞങ്ങളെട് ക്കണ് കാരണം ഞമ്മൾ എടുക്കണേന്റെ പകുതി മതി ഓര്ക്ക് ഓല് എടുത്താമതി റിസ്ക് എടുത്താ മതി ഓര് പറയുമ്പോത്തിന് ആ ഓര് പറയുമ്പോത്തന്നെ കേൾക്കും ചെയ്യും ഓര് എത്ര പറഞ്ഞൊടുത്താലും പെട്ടെന്ന് മനസ്സിലാവുല്ലോ ഓര് ഒന്ന് രണ്ട് ക്ലാസ് കേൾക്കുമ്പോത്തന്നെ ഓര്ക്ക് മനസ്സിലാവും ആ സ്ഥാനത്ത് നമ്മളിത് എത്ര പറഞ്ഞു കൊടു ത്താലും ഓക്ക് മനസ്സിലാവൂല ഞമ്മള് ഒരു ദിവസം മുയുവൻ ഇരുന്നതന്നെ ഓൽക്ക് മനസ്സിലാവില്ല അങ്ങനെയാണ്
ആ നാളെ ക്ലാസ്സില്ലല്ലേ നാളെ
ആഹ് നാളെപ്പിന്നെ ഫ്രീ ആണ്
മം
പിന്നെ ഇവിടെ ഇണ്ടാവും കളിയായിട്ടും തല്ല് ഇട്ടും ഒന്നാത് ടീച്ചേഴസ് ഇപ്പത്തെ ടീച്ചേഴ്സൊക്കെ എന്നാല് നല്ല ഫ്രണ്ട്ലി അല്ലേ കുട്ടിയള് ഇവരൊക്കെ ടീച്ചേഴസ് പറഞ്ഞാല് മാഷ് ആവട്ടെ വല്യോന്റെ മാഷാണ് മാഷ് മാഷ് കുട്ടികളെ ഒരു വ
വയിബാണ് ഞമ്മള് പഠിച്ച കാലത്തുള്ള ആ ഒരുത് ഇന്നില്ല നമ്മുക്ക് ഭയങ്കര ടീച്ചേഴ്സിനെ ഭയങ്കര പേടിയനു ഇപ്പ ഓല്ന്നെ ഭയങ്കര ഫ്രണ്ട് ഫോട്ടോ എടു ക്കുക അങ്ങനത്തെൊരു കളിയിലൂടെയണല്ല മക്കളെ പഠിപ്പിക്കണേ ആ
ഇപ്പൊ കളിയിലൂടെയാണ് വീട്യൊ എടുക്കുക അതിനായിട്ട് കൂ എന്തുവാ ക്ലാസ് റൂമിലന്നെ അതിനാട്ട് സ്റ്റാൻഡും കാര്യങ്ങളും കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഓര്ക്ക് വീഡിയോ എടുക്കാൻ അതേ മതി ഫ്രീ ടൈമിൽ പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഗെയിമ് കളി ക്ക ഇങ്ങനെ ഒക്കെ തന്നെ അതേമാതിരി ക്ലാസ്റൂമില് തന്നെ ടീച്ചേഴസന്നെ പറയുന്നത് സ്കൂളിൽ നിന്നന്നെ ക്ലാസിൽനിന്നന്നെ ഇംഗ്ലീഷൊക്കെ പറയാൻ പഠപ്പിച്ച് വരിയാണ് കാരണം ചോരുമ്മേലൊക്കെ ഉണ്ടാവും ഓരോ ദിവസത്തെ നമ്മൾ യൂ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ചുമരിലിങ്ങനെ എഴുതിവെക്കും എന്നിട്ട് ഓ മാസ ഓരോ ബെഞ്ചിത്തോരങ്ങനെ ഭാഗം തിരിക്കുവല്ലോ അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കി എടുത്തേക്കാണ് എന്നിട്ട് ആ ഗ്രൂപ്പിൽ ആരാണ് മലയാളം പറയണത് ഓരുക്ക്‌ ഒരു പോയിന്റ് കുറയും പറഞ്ഞോണ്ട് അതൊരു മത്സരാക്കി മാറ്റിയേക്കുവാണ്
ആ പക്ഷെ ഇങ്ങനെ ഈ മാനേജ്മെന്റ് സ്കൂള് ഗവൺമെന്റ് സ്കൂള് അങ്ങനത്തിലൊന്നും ഇത്ര സ്ക്രിക്റ്റ് ഉണ്ടാവില്ല ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആവുമ്പോഴാണ് കുട്ടിയൊക്കൊന്നും കൂടി ഇംഗ്ലീഷ്
ഇല്ല വല്യ രീതിയിൽ കൊടുക്കണില്ല ഓര്ക്ക് ഇതന്നെ ഒരു സാറ് ഞങ്ങള് പറഞ്ഞൂ ഞങ്ങളിങ്ങനെ ചിലപ്പോ പഠിക്കാൻ കൂട്ടക്കണില്ലന്നൊക്കെ പറയ്മ്പൊ സാറ് അതെ ഇങ്ങള് പറയും അത് വടി താണ് ചെറുതായിട്ട് ഒന്ന് പേടിപ്പിക്കണം ന്ന് പറയും അപ്പ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞേക്കാണേ നമ്മള് വാ വടി എടുത്താൽ മതി ആ സാറ് അനുഭവം തന്നെ പറയണം വടി എടുത്താണ്ട് നമ്മള് എത്ര അടിച്ചിട്ട് നമ്മള് കാര്യമില്ല ഒരു പടി ക്കൂല അതിലേറെ നല്ലത് ഓൽക്ക് ഗെയിം ആയിട്ടും അല്ലാത്തതായിട്ടും ക്ലാസ്സിലെ
അത് തമാശയിലൂടെ അങ്ങനെ പഠിപ്പിക്കുമ്പോളാണ് നമ്മുക്ക് ഞമ്മള് കൊറെ വടി എടുത്ത് തല്ലി അപ്പൊ കൊറേ കരയുംന്നല്ലാതെ
ഇപ്പോ അതേ ഉള്ളൂ അതിഞ്ഞീപ്പോ ടീച്ചേഴ്‌സ് ആഹ് ടീച്ചേഴ്സിന്റെ അവ അവസ്ഥ ചെലപ്പ അങ്ങനെയാണേ ഓരു കൊറെ സ്റ്റി ക്റ്റായിട്ട് ഞമ്മളെ കാലഘട്ടം ഞമ്മക്കറിയാം ഞമ്മള് ഈ എത്രത്തോളം ടീച്ചേഴ്സ് സ്നെ പേടിച്ചീനിന്ന്
ഉം
ഇന്നിപ്പോ ആ ടീച്ചേഴ്സ് പറഞ്ഞാല് ഇന്നത്തെ കുട് ട്ടികളെ രൂപത്തികൂടായി വന്നേക്കണ് അന്നത്തെ ടീച്ചേഴ്സ് ഇപ്പ ഇപ്പത്തെ കാലഘട്ടത്തില് കുട്ടികളെ കുട്ടികളെ ഫീൽഡേക്ക് വന്നേക്കാണ്
ആഹ് അതാണ്
കുട്ട്യോള് മാറ്റിക്കൊണ്ടന്നേക്കണ് ടീച്ചേഴ്സിനെ
ഇനി എന്തൊരു എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത് സ്കൂൾ ആഘോഷി ക്കണ്. ഞമ്മള് ആഘോഷിക്കില്ലാത് ഇനിയിപ്പോ ഇന്ന് വായതന ആ വായദനദിന മത്സ ആയിട്ട് ഇന്ന് വായനാ ദിന ആയിട്ട്പ്പ അതിന് എന്തൊക്
പിന്നെ ആഹ് അതെ ഡയറി കൊ അവർക്ക് ഡയറി കൊണ്ടരാൻ പറഞ്ഞ് അവരോട് ന്ന് ഓരോ ക്ലാസ് റൂമിന്ന് ഓരോട് ഓരോ ഡയറി കൊണ് ണ്ടാ പറഞ്ഞ് നമുക്ക് ചെറിയൊരു ലൈബ്രറി ഹാൾ ഉണ്ടാക്കണം പറഞ്ഞോണ്ട് റൂം ഉണ്ടാക്കണം പറഞ്ഞോണ്ട് ചെറിയോരു ചെറിയ കഥേന്റെ മതി കൊറ കൊറെ പൈസേന്റെയും വാണ്ട ചെറിയ പൈസന്റെ ചെറിയ ബു ക്ക് മതി എന്നാണ് കുട്ടികളുടെ സന്തോഷത്തിനാണത്
ആഹ് ഇവിടെ ഞങ്ങളോട് പറഞ്ഞിക്കണ് ഇങ്ങനെ കുട്ടി ബുക്ക് വായിച്ച അയ്നെ കുറിച്ച് ഒരു പതിപ് പ്പാക്കി ചിത്രൊക്കെ വരച്ച് എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്ത് വന്നാ ക്ലാസ്സിലൊരു പതിപ്പാക്കി എല്ലാ കുട്ടികളും അങ്ങനെ കൊണ്ടുവന്നാല് ക്ലാസ്സി നമുക്ക് ഒരു പതിപ്പാക്കി വക്കാംന്നുള്ള ഒരു ഇതില് പിന്നെ കൊറെ ക്വിസ്ണ്ടായിന് അങ്ങനെ
ആഹ് ചെറിയ ചെറിയ പരിപാടികളൊ ക്കെ ഇണ്ടാണ് അപ്പൊ തന്നെ ക്കെണ്ടാവണം അപ്പോപ്പിന്നെ സ്കൂൾ കുട്ടികൾക്കും തന്നെ സ്കൂൾക്ക് പോണം എന്നൊള്ളൊരു ചിന്തണ്ടാവൊള്ളു അല്ലാഞ്ഞാട്ട നേരം വെള്ത്താ ഞാന്ന് പോവൂല്ല എന്നുപറഞ്ഞിട്ടുള്ള വർത്താനേ ഇണ്ടാവൊള്ളൂ മക്കക്ക്
ആഹ് ശരിയാണ് ഞമ്മളെ കാലഘട്ടങ്ങളിൽള്ള ഒന്നൂല മക്കൾക്ക് ഇപ്പ പോണ സ് കൂക്ക് പോണ ഭയങ്കര ഇഷ്
ഇപ്പൊ ഇഷ്ടാണ് ഞമ്മക്കൊക്കെനി അന്ന് പറഞ്ഞാ ഭയങ്കര ഒന്നാമത് പേടിയേനി
അന്നൊന്നാമത് വാട്സപ്പില്ല ഫോട്ടോസില്ല കാര്യങ്ങളില്ല
ആഹ് ഞമ്മളൊന്ന് പേടിച്ചിട്ട് ഒരു സംശയം കൂടി ചോയി ക്കൂലല്ലോ ഞമ്മക്ക് സംശയള്ളത് വരെ നമ്മൾ ചോദിക്കാ പേടിച്ചിരിക്കും അന്നൊക്കെ അങ് ങ്ങനേനി ഭയങ്കര പേടിയാണല്ലോ ടീച്ചേഴ്സിനെ
അന്ന് ഞമ്മൾ അന്നൊക്കെ ഞമ്മളെ കാര്യങ്ങൾ ഞമ്മൾ തന്നെ ചെയ്യാ ഞമ്മളെ മാതാപിതാക്കളെല്ലേ ചെയ്യാന് ഓര്ക്ക ഒന്നും അറിയണ്ട പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ അന്നത്തെ അന്നത്തെ ഗ്രൂപ്പ് പ്പിലൂടെ ഞമ്മള് ഓലപ്പ ചെയ്ത് അങ്ങനെയാണല്
ഞമ്മൾ ആ ഞമ്മുക്കൊന്ന് ചെറുതായിട്ടൊന്ന് താങ്ങിക്കൊടുത്താ മതി ബാക്
ആഹ് അതന്നെ മറ്റേ ഞമ്മൾ പഠിച്ച കാലത്ത് ഞമ്മളെ മാതാപിതാക് ക്കളൊന്നും അങ്ങനെ ഞമ്മളെ പഠിത്തത്തെ കുറിച്ച് ഓര് മീറ്റിങ്ങിന് വരും അ പ്പ അപ്പളെല്ലാം അറിയണുള്ളൂ ഇത് അതല്ലല്ലോ ഇത് അന്നത്തെ അന്നത്തെ ഞമ്മക്ക് ഇങ്ങനെ ഗ്രൂ ഗ്രൂപ്പിലിങ്ങനെ വിടിയല്ലേ
സ്കൂളിൽ എന്ത് നടന്നാലും ഞമ്മള് അന്ന് അറിയണണ്ട് അതേമാതിരി ഫോട്ടോസ് ആയാലും എല്ലാവിധ ഫോട്ടോസും മക്കൾതെട്ത്ത് വിട്ടെര്ന്ണ്ട് ക്ലാസ്സ്‌റൂം
അങ്ങനൊക്കെ കൊറേ വ്യത്യാസം ഓരോ കാലഘട്ടം ഇനിയിപ്പെന്താ വെര്നേ എങ്ങനേ വെര്നേ ന്ന്ഞമ്മക്ക് ക്ക് പറയാൻ പറ്റൂല്ല കൂടുതൽ കൂടുതല് മെച്ചങ്ങളെ വന്നിട്ടുള്ളൂ ഞമ്മള് പഠിച്ച മാതിര്യൊന്നല്ല അപ്പൊ തന്നെ വിദ്യ പ്പൊ ഇന്നത്തെ കാലത്ത് നമ്മള് വിദ്യാഭ്യാസത്തിനാണല്ലോ മെയിൻ യോഗ്യത അങ്ങനെ ആ പ്രാധാന്യം കൊട്ക്ക്ണത്. ങ്ങനെ പഠിപ്പിക് ക്കാനും ഇപ്പ ആരും എങ്ങനെ കയ്യാത്തവരും പഠിക്
പഠിപ്പിക്കാണ് ആ കൈ അയിനിപ്പോ ഓ അങ്ങനെ അയ്നൻസര്ച്ചോരോ കോഴ്സുകളുണ്ട്, പഠനം ഓരോ കോഴ്‌സ് ഇപ്പതിനായിട്ടെത്ര കോഴസ്കള്പ്പെർങ്ങി ഇപ്പോ ഫുള്ളിപ്പൊ കല്യാണം കഴിഞ്ഞോരന്നെ എത്രോ ആൾക്കാര് ഈ ഫീൽഡ്ക്കർങ്ങിയിട്ടുണ്ട്, ആഹ് പഠനം തുടര്ന്ണ്ട്
പഠനം തുടരുന്നുണ്ട്. അന്നൊന്നും അത്രങ്ങട്ട് പഠനത്തിനമ്മൾ പ്രാധാന്യം കൊടു കുലേന്യല്ലോ അന്ന്, അയ് വളരെ ചുരു ചുരുക്കം കുട്ടികൾ മാ ത്രൊള്ളേനി. ആഹ് ഇന്നങ്ങനെയല്ല, ഇന്നിപ്പം പഠിക്കാത്ത കുട്ടികൾ വളരെ ചുരുക്കും കൊറ
ഇന്നിനി പഠിക്കാത്തോര്യും പഠിപ്പിച്ചെടുക്കാണ് ചെയ്യ്ണത്. ഏത് പഠി ഏത് പഠിക്കാത്ത ഏറ്റവും താന്ന ലെവലില് നിക്ക്ണ കുട്ട്യാളെ ഓൽക്കായിട്ട് ക്ലാസ്സ് വെച്ചാണ്ട് ഓരെ ഉയർ ർത്തി കൊണ്ട്രാണ് ഇപ്പൊ ചെയ്യ്ണത്. അങ്ങനെ ഓരായിട്ട് മാറ്റി വെക്കൂല, അന്ന ങ്ങനല്ല. അന്ന് നമ്മളൊക്കെ പഠിച്ചീന്യന്ന് ർഞ്ഞാല് പഠിക്ക്ണ കുട്ട്യാളൊരു ക്ലാസില്, പഠിക്കാത്ത കുട്ട്യാള് വേറെ ക്ലാസ്സുകൾല്, അങ്ങനേന്യന്ന്. ഇന്നതല്ല. ഇന്നൊക് ക്കൊരേ ഫീൽഡ്ല്ങ്ങനെ
ഏ പ്ലസ് ആയാലും അന്ന് വളരെ കുറവേനി. ചുരുക്കും കുട്ടികക്ക് മാത്രേനി. ഇന്നങ്ങനെല്ല ഇന്നൊര് ക്ലാസ്സില് പകുതി മുക്കാലും കുട്ട്യാ
മുക് ആഹ് അതെ ആ ആ സ്കൂള്ലെന്നെ ഫുള്ള്
ആഹ് സ്കൂള് നൂറ് ശതമാനം വിജയം ഇല്ലാത്ത സ്കൂളില്ലെന്ന ത്തെ കാലത്ത്. ഉം ഞമ്മളൊക്കായന്ന് ചുര്
പ്പോ പർഞ്ഞായിരി പിന്നെ ഓൽക്ക് പഠിക്കാന് ആഹ് സോഷ്യൽ മീഡിയ യൂട്യൂബ് തൊർന്നാലും ഗൂഗിള് തൊർ ന്നാലൊക്കോൽക്ക് പഠിക്കാല്ല കാര്യങ്ങളു അയ്ല് വെര്ന്ണ്ടല്ലോ, അതോണ്ട് അങ് അങ്ങനൊരു വളർന്ന ആൾക്കാരാണ് ഞമ്മള്
ഉം ആഹ് അതരു ടൂഷ്യനു അങ്ങനെ ഒന്നു ആയിട്ട് അന്നത്തെ കാലത്തൊന്നുല്ല. ഇന്ന്പ്പ മക്കക്ക് എന്ത് സംശയം ചോയിക്കണെങ്കിലും ഞമ്മക്ക് ഗൂഗിൾ, അങ്ങനെ വഴി അങ്ങനൊക്കെ ഞമ്മക്ക് നോക് ക്കാലോ. പഠിക്കാനേത് എല്ലാ മാർഗങ്ങളിലൂടെയും, പ്പൊ പഠിക്കാൻ കഴിയും അങ്ങൻത്തത് പിന്നെ വേറെന്തൊക്കേ ന്നാ
ഐക്കോട്ടെന്നാ ഞാൻ പിന്നെവിളിക്കണ്ട്ന്നാല്
ആഹ് ആയിക്കോട്ടെ, വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ, ശരി ഉം ശരി